ഹലോ
സുഖാണോ?
ആ സ്
അവിടെന്താ വിശേഷങ്ങള്
ആഹ സുഖാണ് കൊഴപ്പോന്നുല്ല ആ മഴ മഴ
മഴയ്ണ്ടാ നല്ല മഴയ്ണ്ടാ?
ആ, പ്പൊന്ന് ഒതുങ്ങിയിട്ട്ണ്ട്. ഇഞ്ഞ്പ്പോ ആ മഴ
ഇവിടെ നല്ല വെയിലാന്ന് നല്ല വെയിലാ ഉള്ളത് മഴ രാവിലെ വരെ ഇണ്ടായിട്ട് ഞാൻ വിചാരിചീന്ന് അവധിയായിരിക്കും ഞാനെയ്ല് അവധിയായിരിക്കു അപ്പളത്തേക്ക് നല്ല വെയില് വന്ന്. അയക്കണ്ടാന്നെല്ലും വിചാരിച്ചെ കുട്ടികളാ.
ആ ഇവടൊക്കെ മഴക്കാർപ്പോഴും ണ്ട് മായന്നെ
അതെ അവിടെയില്ല ഇന്നലെ ഭയങ്കര മടിയാ മഴയാ നിന്നിട്ട് ഞമ്മക്ക് വിദ്യാലയല്ല് ഇന്നലെ അവധിയാണ്
അതെ അ ആ ആ ആ. വടെ അവധിയൊന്നുല്ല.
ഇന്നലിം അവധിയില്ല?
ഉം ന്നലെ അവധിയൊന്നുല്ല ഇവിടെ ഇപ്പൊ വലിയ കാലാവസ്ഥ കൊഴപ്പൊന്നില്ല മഴ ണ്ടെങ്കിലും അവധി തരാള്ള തൊന്നുല്ല
ആഹ നിങ്ങളെ കുട്ടികളെല്ലാം എത്രയാന്ന്
ഇൻ്റതും പിന്നെ വല്ല്യ കു മറ്റ മൂത്തൊക്കെ വല്ല്യ കുട്ട്യേളാ. എളയ കുട്ടി മൂന്ന് ഒമ്പത് വയസ്സ്.
എത്ര കുട്ടിയേളാ ങ്ങക്ക്? മൂന്ന് കുട്ടിയേളാ
ഹലോ
നിങ്ങക്ക് മൂന്ന് കുട്ട്യാളാ? ഹലോ! ആഹ മൂത്ത മൂത്തത് എന്താക്കുന്നു
ഇരുവത്തൊന്ന് വയസ്സ് ലാബില് പോണ്ട് ടെക്നീഷ്യാന മോന് രണ്ടാമത്തത് രണ്ടാമത്തേത് മോന്. പത്തൊമ്പത് വയസ്സ്.
ആഹ
അത് എ സി മെക്കാനിക്കിന്റെ പഠിച്ചിട്ട് ആ മൂത്തത് മോള്
അതെയ ആഹ എനക്ക് മൂന്ന് കുട്ടികളന്ന് പെൺകുട്ടികളഎൻ്റെ ത്തമോള് പ്ലസ് ടുവിന് പഠിക്ക്ന്ന്. മോളാന്ന്.
മോളാണല്ലേ ആഹ് ആഹ ആ
മൂത്ത മോള് പ്ലസ് ടു വിന് പഠിക്കുന്ന്
ആഹ
രണ്ടാമത്തത് ഒമ്പതാം ക്ലാസ്സില് മൂന്നാമത്തത് ഒന്നാം ക്ലാസ്സില്
ഒന്നാം ക്ലാസ്സിലല്ലേ ആ ആ ആ്
വിദ്യാലയത്തിൽ പോയിട്ടാ ഉള്ളത്
അല്ലാരും വടെ എല്ലാരും പോയി മക്കള രണ്ടാളും ചെറുത് പിന്നെ സ്കൂളിലും അത് പിന്നെ ചെന്നൈൽ ഹോട്ടൽ വർക്ക
എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയത് എന്താതിങ്ങ ഇന്ന്
അതെ ഭക്ഷണം ദോശ
എല്ലാരും ഇന്ന് ദോശയാന്നല്ലേ ഞാനും ദോശയാന്ന് ഇന്ന് മുട്ട ഞാൻ ഇന്നലെ മുട്ടാ എന്താ
കുട്ടികൾക്കായ്ന് ദോഷാണ് പറ്റേ
അതാന്ന് ദോശയും പത്തലേ കുട്ടികൾക്ക് വേണം ഇന്ന് എന്റെ മോക്ക് ഒരാക്ക് പുട്ടുവാണന്ന് പറഞ്ഞ് കടലക്കറിയ വെച്ചിന് ഒരാൾക്ക് വിദ്യാലയത്തിലേക്കും പുട്ട് വേണംന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പുട്ടാക്കി രണ്ടാൾക്ക് ദോശയാക്കി രണ്ടാള് അങ്ങനെ വിദ്യാലയത്തിലേക്ക് മൂന്നാളും പോയി ഇനിയിപ്പോ ഉച്ചക്കേത്തെ പണി നോക്കണോ ഉച്ചക്കെന്താ ഉണ്ടാക്കന്ന്
ഉചക്ക്താ ചോറ് മീൻ അയ്ല മീൻ അയ്ല ഇട്ടിണ്ട്
ഇന്നലെ എനക്ക് അയ്ല പൊരിച്ചതും അയല തേങ്ങ അരിച്ച കറിയാന്ന് വെച്ചന് വല്ല്യ അയ്ല ഇപ്പൊ അവിടെ വെലയിണ്ടാ അയ്ലക്കല്ലു
ആഹ് തേങ്ങരച്ച ന്നെ ഞാൻ വെച്ച്
ആഹ് നല്ല രസാന്ന് നിങ്ങളെങ്ങനെയാ തേങ്ങ അരച്ച് കറിവെക്കല്
അന്ത
നിങ്ങള് എങ്ങനെയാ വെക്കല് ഹലോ
ഹലോ ആഹ് ഞങ്ങ ഉം ഇവിടെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കേൾക്കണ്ട് പറയാം
ആഹ് ഇത് തേങ്ങ എങ്ങനെയാ അരക്കല് ഞാൻ ഇന്നലെ തേങ്ങ കറിയ വെച്ചിന് നല്ല ടേസ്റ്റ് നല്ല രസുണ്ട് ഞാൻ ഫുള്ള് അയില കഴുകി കേൾക്കുന്നുണ്ടാ അയലൊക്കെ കഴുകിട്ട് ഞാൻന്ത് തേങ്ങ ചരതിട്ട് തേങ്ങയിലന്നെ തക്കാളി ഉള്ളി പെരഞ്ചീരകോ നിങ്ങള് പെരഞ്ജീരക ഇടുൂലേ വലിയ ചീരകോ
ആഹ് ആഹ്
വെലിയ ജീരകിടലുണ്ടാ ആഹ് ത തക്കാളി മുളക് കൊത്തമ്പാലി മഞ്ഞ പ്പൊടി എല്ലാം മിക്സിൽ അരച്ചിട്ട് ആ കറിൽ വഴിച്ചിട്ട് ത്ത് പച്ചമുളകും മുറിച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് ഉപ്പു ഇട്ടിട്ട് വേവിക്കലാ നിങ്ങളെങ്ങനെയാ
അങ്ങനെ
നിങ്ങള് അങ്ങനെയാ അങ്ങനെയാ ചെയ്ത് എും കുറത് വെച്ചണ്ണയിൽ ഉള്ളി വാട്ടീട്ട് വക്കൂല്ലേ അതോ വിക്കോ ഹലോ
ഹലോ
അതൊഴിക്കൂല
ഇന്താ കേൾക്കാത്ത
നിങ്ങള് റയ്ഞ്ച്ള്ളടുത്ത് നിക്കുവോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് അപ്പൊ കേൾക്കണ്ട് പറയു
നിങ്ങള് ഇവിടെ ഉള്ളേ റൂമിലാ റൂമിലാ
ആഹ് റൂം
ആഹ് വേറെന്ത എന്നിട്ട് കറിന്ത്യൽ ഒരുക്കങ്ങളായൊ
ഉം ആഹ് ആഹ് എന്റെൊക്കെ അലക്കാണ്ട്. അലക്കാള്ളടെ കൊണ്ടച്ചിണ്ട് പൊറത്ത്. അപ്പൊക്ക് മഴന്നപ്പോ ഇങ്ങട്ട് കേറി
അതെയാ ആഹാ ഇതാ മഴ പെയ്യാന് താ കാ കാലാവസ് സ്ഥമാറി മയാച്ച് വന്ന് ഇപ്പം നല്ല ഒന്നൊന്നര മഴ പെയ്യാൻ ചാൻസ്ണ്ട്. നല്ല മഴന്റെ ഇത് കാണ്ന്ന്ണ്ട്.
ഹും
പിന്നെ കറിയെല്ലാം വക്കണ്ടേ കറിയലും ബെക്കണ്ടേ?
ഏഹ
വർത്താനം പറയപ്പാ ന്തഒന്നും പറയാത്തേ? നിങ്ങളെ വീട് ടെയാ വയൽക്കരയാ കൃഷിയെല്ലാം നടത്തുന്ന്ണ്ടാ?
ഏയ് കൃഷികളൊന്നുല്ല്യ ചെടി പോലും ഇല്ല ഉം ചെടിയുല്യ
കേറിയ കൊറെയാ വീട്ട് കൂടിട്ട്
അത്
വീട്ടി കൂടിട്ട് കുറയായോന്ന്
അത്
വീട്ടി കൂടീട്ട് കൊറേയോ ഹലോ?
വീട്ടി കൂടിട്ട് കുറെയായോന്ന്. ഹലോ
ആഹാ അതെ
ഹലോ റേയ്ഞ്ച്ള്ളട്ത്ത് നിക്ക് പ്പാ
പൊഴണ്ടോ?
റേഞ്ചുള്ളടത്ത് നിക്ക് ഹലോ?
റേയ്ഞ്ചിന്റെ പ്രശ്ന
റേഞ്ച് പ്രോബ്ലം നിങ്ങളെ ഫോൺ ലാന്ന് എന്റെല്ല എന്റെ വൈഫൈ ആന്ന്.
അതെഹേ
നി നിങ്ങളെ പ്രശ്നാന്ന് നിങ്ങളെ ആ റേഞ്ചിന് എന്തോ പ്രോബ്ലം വരുന്നുണ്ട്. പ്രശ്
നിങ്ങളെ എങ്ങനാ റോഡ് സൈഡാ വയൽക്കരയാ എന്റെ വയൽക്കരയാണ് വെള്ളം കേറിയാലെല്ലകാണും.
ആഹാ അഹ്
അന്റെ വീട്ടി കേറൂല വയലിലെ എന്റെ കൊറച്ച് കുറച്ചപ്പറ്ത്തേക്ക് കാണും. കാണും നല്ല വള്ളം കേറീനാ പുഴന്റെ മുമ്പില് പോ വീടുള്ള പോലെ ണ്ടാവും
നിങ്ങള അടുത്ത്. കൃഷിനാ പ് പീടിയും എല്ലാം അടുത്ത്ന്നെയാ പഞ്ചായത്തും കാര്യങ്ങളെല്ലും ഹലോ? ഹലോ? ഹലോ? ഹലോ? നിങ്ങള് റേയ്ഞ്ച് ഉള്ളടുത്ത് നിക്കാണ്ട വർത്താനം പറയുന്ന ഒന്നും കേൾക്കുന്നില്ലലാ ഹലോ? ഹലോ ഫോണ് തായല്ലാ റേഞ്ചുള്ളടത്ത് നിക്കപ്പാ കെണിഞ്ഞല്ലാ നിങ്ങളൊന്നും സൗണ്ടൊന്നും കേൾക്കുന്നില്ലലാ. ഇവിടെ മഴ പെയ്ത് അലോ. നിങ്ങള് നാസ്ത്തെല്ലോം കഴിച്ചാ കല ഭക്ഷണേലും കഴിച്ചയിഞ്ഞാ ചായ കുടിച്ചാ. ചായല്ലൊ കുടിച്ചാ
ആഹ്
നിങ്ങ എവിടെയാ പോയത്
അതേ നിക്ക് നോമ്പണ്.
ആഹ് നിങ്ങളെവിടെയാ പോയത് ഒന്നും കേൾക്കാണ്ടിന്നേ അടത്ത് ഇടക്ക്. എന്ത സംഭവം നിങ്ങളതൊന്നും കേട്ടിട്ടില്ല ഇത്രേനേരോം.
ഞാന ഇങ്ങടെ പെറത്തക്ക് വന്നിപ്പോ അത് അവിടുത്ത കേക്കണില്ല പൊർത്തുക്ക് വന്ന്.
ആഹ് സൗ പിന്നിത് ഭക്ഷണ ഇത് എല്ലാരും ഭക്ഷണേലും കഴിച്ച കയിഞ്ഞരിക്കുല്ലേ
ഉം ഉം കുട്ട്യോളൊക്കെ കഴിച്ച് കുട്ട്യേളൊക്കെ പോയി.
പോയരിക്കൂ അന്നേരം റോഡ്. പഞ്ചായത്തു കുടുംബശ്രീ എല്ലാം അടുത്തുണ്ടാ.
ആഹ് എല്ലാ ഇണ്ട്. പഞ്ചായത്ത് അടുത്തൊന്നല്ല പഞ്ചായത്ത് കുറച്ചൊക്കെവിടന്ന് പോവണം. പിന്നെ ഞങ്ങളെ ഉം വീടുകളൊക്കെണ്ട്.
നിങ്ങ കുടുംബശ്രീലിണ്ടോ.
ഇണ്ട്ണ്ട്
നിങ്ങള് ഉച്ചക്കത്തക്കറി പൊരിക്കോ അയില.
ആഹ് പൊരിക്കു.
വറവാക്കോ. ഭർത്താവ് വരുവോ ഉച്ചക്ക്
ഇല്ലില്ല ആള് ഇവിടല്ല ചെന്നൈയില
അങ്ങനെ കുട്ട്യള് വൈകുന്നേര വരാ വിദ്യാലത്തിന്ന്.
ആഹ് ആഹ് ആഹ് മോൻ വൈകീട്ട് വരും ചെറുത്.
എന്താക്കല്.
രാത്രി ഉച്ചക്കത്തെ ചോർ ണ്ടെങ്കില് ബാക്കിയതന്നെ.
അയന്നെ കുട്ട്യള് തിന്നോ.
ഓ അല്ലെങ്കി ദോശ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും.
കലണ്ട കൊണ്ടുപോക്ക്ണ്ടാ കുട്ടേളെല്ലൊ
ഇല്ല മോളോണ്ടോവും
എന്താ കൊണ്ടുപോക്ക് രാവിൽത്തതല്ലേ ചോറെന്നെയാ
ഉം ചെൽപ്പോ രാവിലത്തെ കൊണ്ടോവും ഒരു ശീലാണ്. ചെൽപ്പം ചോറ നേരത്തായ ചോറണ്ടോവും അല്ലെങ്കി രാവിൽത്തെ കടി ആഹ് അങ്ങനൊക്കെന്നെ
ഞാൻ എന്റെ കുട്ടികളില് രാവിൽത്തതാ കൊണ്ട് പോക്ക്.
ആഹ് ഞാൻ മോൾക്ക് ചോറാണ് ഇഷ്ടം മോൾക്ക്.
ആഹ് അങ്ങന്നെയാ കൊടുക്കല് ഞാൻ. ഭക്ഷണകൊടുക്ക രാവിൽത്തെ ഭക്ഷണ തന്നെ കൊടുക്കലാന്ന്.
ഉം ഉം ഉം.
ചോറൊന്നും കൊടുക്കലില്ല ചോറ് രാവിലെ എത്ര എന്തെല്ലാ വേണൊ നിങ്ങ ചോറിനെന്തെല്ലാം ആക്കി കൊടുക്കല്.
ചോറ്‌ന് തക്കാളിചാട്നി അതൊക്കെല്ലരു അവരുടെ പാഷൻ പിന്നെ വെണ്ടക്ക പൊരി പിന്നെ വെണ്ടപൊരിച്ചതും വഴുതനങ്ങപൊരിച്ചത് ഉരുളങ്ങയതൊക്കെ തന്നെ അവരുടെ ഭക്ഷ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട്.
കട്ടയ്തിട്ട് മുളകിട്ട്ട്ട് പൊരിക്കുവായിരിക്കും അല്ലെ.
ആഹ് മുളക് ചട്ടിക്ക് ആദ്യം വെണ്ടക്കഇടും ന്നട്ട് ഇട്ട് അതിൻ്റെ മീതെണ് ഉപ്പും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഏഹ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ആഹ് അല്ലാതെ കൊഴച്ചിട്ട് കൊഴച്ചിട്ട് കാര്യല്ലല്ലോ അത് ഇഹ് വെണ്ടക്കല്ലേ പിടിക്കൂല്ല്യ പിടി ക്കുല്ല അതേ സമയത്ത് അതിന്റെ മേളിലിട്ട് കൊടുത്താ അത് പിടിക്കും. അങ്ങനെട്ടതെളക്കുമ്പ പൊടി ഓക്കെ ഓക്കെ